ലോ
ആഹ് നിന്റെ ഒരു മിസ് കോൾ കണ്ടായിരുന്നു. വിളിച്ചായിരുന്നോ ഇങ്ങോട്ട്?
ആഹ് ഞാൻ വിളിച്ചായിരുന്നു മെസ്സേജു അയച്ചു. ന്നട്ട് അനക്കൊ ഒന്നും ഇല്ലായിരുന്ന്. വീട്ടിലില്ലായിരുന്നോ?
ഇല്ലടി ഞാനിപ്പോഴേ ഞങ്ങടെ അമ്പലത്തി പോയിട്ട് ഇങ്ങോട്ട് വന്നേയൊള്ളു. എന്താ കാര്യം?
ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അതിന്റെ വല്ല അനക്കവും ഉത്തരവാദിത്വോം ഉണ്ടോ ഇയാക്ക്.
ഓഹ് അതോ അത് അന്ന് വല്യ കാര്യത്തി അന്ന് വല്ലിയ കാര്യത്തി നമ്മള് പ്ലാൻ ഞാൻ പ്ലാൻ ചെയ്തു. അവസാനം അടപടല്ലേ പോളിഞ്ഞു ഞാൻ പിന്നെതങ്ങ് വി ട്ടു കയ്ഞാരെ ഞാൻ അത് പൊക്കി കൊണ്ട് നടക്കാൻ പറ്റോ
ഇയാളെന്നെ പറ്റിയൊന്നും പറഞ്ഞില്ല. എങ്ങനെയാ പൊളിഞ്ഞത് ഇയാള് തന്നെ അത് പിന്നാവട്ടെ ഏഹ് പിന്നെ എ ക്സാം സമയം അല്ലായിരുന്നോ പിന്നെ അങ്ങ് ആവെട്ടം ന്ന് പറഞ്ഞു പോ
ഞാ ഞാൻ പറയട്ടെ അയ്ന് ഫണ്ടില്ലായിരുന്നു. ആളില്ലായിരുന്നു. തൊടക്ക സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഒടുക്ക ആയപ്പോ ഞാനില്ലേ. എനിക്ക് പറ്റത്തില്ലേ ഞാനില്ലേന്ന് പറഞ്ഞ് ഓരോത്തര് മാറി. പിന്നെ ഞാൻ മാത്രം പോവാൻ പ റ്റൊ അല്ലേ ഞാനും നീയും കൂടെ പോവാൻ പറ്റോ വല്ല്യ വണ്ടി വിളിച്ച്.
വല്ല്യ വണ്ടിയൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ബഡ്ജ റ്റ് ഫ്രണ്ട്ലിയായിട്ട് ബസിലായാലും ട്രെയിനിലായാലും നമുക്ക് കൊറച്ച് ർവ് നമു ഇപ്പ അറിയാലോ ഇവർ നമ്മുടെ കൂടെ നിക്കും ആദ്യ അവസാനും എന്തിനും നിക്കുംന്ന് ഉറപ്പുള്ളവരായിട്ട് പോവാം
ആഹ് അയ്നിപ്പോ വീണ്ടും ആൾക്കാരായോ
ഞാൻ നിന്നോട് ചോദിച്ചതാ ഇവിടെ ഞങ്ങളുടെ കൊറെ ഫ്രണ്ട്സാളൊക്കെ അങ്ങെനെ പോവുന്നു സ്റ്റാറ്റെസ് ഇട്ടേക്കുന്നു കണ്ടു നമ്മൾ അയ്നൊക്കെ എത്രയോ ന്നോ ല്ലെ പ്ലാൻ ചെയ്തതാ ന്നിട്ട് എന്താ?
നമ്മക്ക് പാങ്ങും ആള് സെറ്റായാ മതി.
വല്ല്യ ദൂരത്തോട്ടൊന്നും പോയില്ലെങ്കിലും യാ അടുത്തെങ്കിലും ഒക്കെ ഒന്ന് പോയിക്കൂടെ എല്ലാരും പോവും ഇനിയിപ്പോ എന്ന ഈ കോളേജ് ഒക്കെ കയ്ഞ്ഞു കഴിഞ്ഞാ പിന്നെ പലരും പല വഴിക്കാനെ അന്ന് പിന്നെ വീട്ടിന്നൊന്നും വിടതൊന്നുല്ല ഇതി ഇപ്പൊ കോളേജില് പട്ത്തത്തിന്റെ ഇതൊക്ക്യാന്ന് പർഞാ വിടെങ്കിലും ചെയ്യും.
ആഹ് നമക്ക് അന്നത്തെ സ്ഥലം തന്നെ പോരെ തിരുമലക്കോവില് സുന്ദരമണ്ണ്ടിപുരം ഒക്കെ പോരെ?
അതൊക്കെ തന്നെ മതി ഫണ്ടും വേണം ആളും വേണം അത്ര തന്നെ.
ഫണ്ട് ഇപ്പൊ അതിപ്പോ ആൾ അനുസരിച്ചന്നേ നമുക്ക് ഫണ്ട് നിശ്ചയിക്കാൻ പറ്റതൊള്ളു ഒരാൾ ഇത്ര രൂപെയും പറ്ഞ് പറഞ്ഞിട്ട്
അതായ അന്ന് ഒര് ദിവസത്തെ ടൂർ അല്ലേ?
ഒന്ന് പറ്റുവോ ഇവിടൊക്കെ ഇത്രയും പോയി വെര്ണോങ്കി പിന്നെ കുറ്റാലം
ഒര് ദിവസം ഈഹ് രാവിലെ പോയി കഴിഞ്ഞ കൊർച്ച് ഒര് അഞ്ച് മണി ആറ് മണിക്കൊക്കെ ബെസ്സൊക്കെ പോയി കഴ്‌ഞ് കഴിഞ്ഞാ നടക്കത്തില്ലേ?
ബെസ്സില് ട്രെയിനി പോയാലോ?
ട്രെയിനി പോയി കഴിഞ്ഞാ നമുക്ക് സ്ഥലവും ഒന്നും കാണാൻ പറ്റത്തില്ലേടീ പക്ഷെ ബസിലാണെങ്കിൽ നല്ല വ്യൂ ആയിര്ന്നേനെ.
പക്ഷെ ബെസ്സിൽ നമ്മള് പോയിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ഫസ്റ്റ് ബസ്സിൽ തന്നെ നമ്മള് പോയാലും. അവടെ ചെല്ലുമ്പോ ഒര് ഏഴെട്ട് മണിയാവും പിന്നെ നമ്മള് ഇങ്ങെനെ കണ്ട് ഏഹ് ആഹ് ഈ സുന്ദരപാണ്ഡിപുരം എന്നൊക്കെ പറയുന്നത് വൈകുന്നേരം പോയി കാണാം അല്ലെങ്കി അതി രാവിലെ പോകണം വെയിലിന്റെ സമയത്ത് പോയാൽ കരിഞ്ഞു പോവും നമ്മള്.
അങ്ങെനെ നോക്കിട്ട് കാര്യോണ്ടൊ നമക്ക് പറ്റണ്ടേ സമയം. ഒരിടെത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ ഒന്നാമത് വീട്ടി സമ്മതിക്കത്തില്ല. രണ്ടാമെത് അത്രേം കൂടിയെ ഫ്രാണ്ടിന്റെ കാര്യം വെരും.
അല്ല ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ പിന്നെ എന്തിനാ പോന്നേ വെയിലത്ത് നട്ടു ഉച്ച വെയിലത്ത് പോയി അവിടെ കുത്തിയിരിക്കാനാന്നോ നീ പോന്നേ.
എടി ഒര് ദിവസത്തെ ട്രിപ്പ് ഇയാള് തൽക്കാലം പ്ലാൻ ചെയ്യ് പിന്നല്ലേ പത്ത് ദിവസത്തെ ട്രിപ്പ്.
എടീ പത്ത് ദിവസം അന്ന് അല്ലെങ്കിൽ പിന്നെ സുന്ദർപാണ്ടിപൂരം ഒന്നും പോകാൻ പറ്റത്തില്ല നമുക്ക് ജസ്റ്റ് ഏഹ് കുറ്റാലർ, തിരുമലക്കോവിൽ
അത് നമ്മക്ക് ആലോചിച്ച് അവിടുത്തെ ചെല്ലുന്ന സമയം അനുസരിച്ചൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഇവിടുന്ന് എന്തെങ്കിലും പോണാലല്ലേ അങ്ങോട്ട് എത്തു എത്തു ഒന്നാമത് വീട്ടില് ഇങ്ങെനെ സമ്മതിക്കത്തില്ലെടി ഒര് ദിവസം സ്റ്റേ ചെയ്യാൻ പിന്നെ പോണ്ടാന്ന് തന്നെ പറ്ഞ് ആള് പിന്നെ നമ്മടെ സുരഷ സെക്യൂരിറ്റി നമുക്കറിയാത്ത ഒരു സ്ഥലത്ത് വന്ന്ട്ട് എങ്ങെനെ താമസോ സൗകര്യോ ഒക്കെ നമുക്ക് പേടിയ എന്തെങ്കിലും പ്രശ്ന ആയാലോ.
ആഹ് നോക്കട്ടെടി ഞാനിപ്പം മറ്റേ അവൾമാരോടൊക്കെ നീ ചോദിച്ചോ അതോ ഇല്ലിയോ?
ഞാൻ ചോയ്ച്ചു കഴിഞ്ഞാ അവള്മാര് വഴുതി മാറും നീ പറ.
ആഹ് ഞാൻ എന്തായാലും അവൾമാർക്ക് മസ്സേജ്ടാ അല്ലാതിപ്പം എല്ലാ അർഞ്ഞിട്ടല്ലെ നാളെ കോളേജ് വരുമ്പഴേ. നേരിട്ട് സംസാരിക്കാം.
ഉം എന്തായാലും നീ അവർക്ക് സംസാരിപ്പിച്ചെടുക്കണേ.
എന്തായാലും നമ്മള് ചോയ്ക്ക അവള്മാർ എല്ലാരും വരുന്നെന്നല്ലേന്ന് പറഞ്ഞു പിന്നാരു ത്തർക്കും ഓരോരോ പേഴ്സണെൽ കാര്യം കൊണ്ടല്ലേ മാറിപ്പോയത്.
ആന്ന് പേഴ്സണെൽ കാര്യാണ് വയ്യാത്തത്. പേഴ്സസെൽ ഒന്നും അല്ല ചുമ്മ. ഈ കാര്യത്തോടെ എടുക്കുമ്പം ഓരോ പരിപാടി ഒണ്ടല്ലോ ഞാൻ വെര് ഒരാൾ പറയുമ്പോഴത്തേന് പിന്ന ഞാൻ വുന്നില്ലന്ന് പറാ അങ് തുടങ്ങ എനിക്ക് ദേഷ്യ വരുന്നത്
അതിപ്പോ ഞാൻ പറയട്ടെ ഇപ്പൊ നിനക്ക് ഇപ്പ എത്ര രൂപ മിനിമം ബഡ്ജറ്റോ പറ്റും
എടി അത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുവോ
പിന്നെ പത്തയ്യായിരം രൂപ പറ്റുവോ അയ്യായിരം കേൾക്കുന്നില്ല ആഹ് അയ്യായിരം പറ്റുവോ അയ്യായിരം പറ്റുുവായിരിക്കല്ലയോ നിന്നങ്ങ് അയ്യായിരം നീ നോക്ക എന്തായാലേ അതിപ്പോ എല്ലാവരുടെേയും കൂടെ നോക്കിയെങ്കിൽല്ലേ നമുക്ക് പറ്റത്തോളളൂ
അയ്യായിരം രൂപക്കെ ആവുമോ ഇത്രയും ഒരു ദിവസത്തെ പോയിട്ട് വരുന്നതിന്
ആഹ് അയ്യായിരം പിന്നല്ലാതെ
നീ ഇതിനകന്ന് കമ്മീഷൻ അങ്ങനെ പഠിക്കാനുള്ള പരിപാടിയാ നോടി
പിന്നെ അത് ബസ്സിൽ വല്ലാം പോവവാെങ്കിൽ ഏയ് പിന്നെ അത് ബസിൽ വല്ലം പോകുവാനേൽ കമ്മീ എന്ന് വെച്ച കഴിഞ്ഞാൽ നമ്മള് വിളിച്ച് പോകുന്ന ബസ്സിലങ്ങണെങ്കിൽ കമ്മീഷൻ അടിക്കും ഞാൻ കേ എസ് ആർ ടി സിൽണ പൊന്നെന്നു ഞാൻ ങ്ങന കമ്മീഷൻ അടിക്കാന
യ്യോ ഈ ഒരു അമൗണ്ട് ഒക്കെ കേൾക്കുമ്പോ തന്നെ അവള് ബോധം പോകും പിന്നെ പിന്നെ പറയേണ്ടി വരല്ല എനിക്ക് തന്നെ വല്ലാതാവുന്നു
ഉം നമ്മളത് കുറയ്ക്ക ആളനുസരിച്ച് കുറയ്ക്കുക ഞാൻ ചോദിച്ചതാഏ അത്രയും വരെ പറ്റുവോന്ന് ഞാൻ ചോദിച്ചതാ
വീട്ടില് എനിക്ക് അറിഞ്ഞൂടാ അത്രയൊക്കെ പറ്റുമോന്ന് ഒരു ദിവസത്തെ ട്രിപ്പ് പിന്നെ അവര് ചോദുമ്പോഴ ഞാനെന്തോ പറയും ഒരുപത്തെ ട്രിപ്പിൽ ഇത്രയൊക്ക ആകുമയന്ന്
നീ പിന്നെ നൂറ രൂപയ്ക്ക് വരാൻ നിൽക്കുവന്നടെ
ഞാനൊരു കോളേജിൽന്ന് ടൂർ പോന്നന്ട്രല്ലല്ലോടെ നാലഞ്ചച് സ്ഥലം പോന്നതിന്
അഹ് അവിടെ പത്തേഴായിരം രൂപ പുറത്തത്ത് വത്തില്ലേ അത് അഞ്ചായിരം അതൊക്കെ പിന്നെ ഒത്തിരി പേര് വരുമ്പം ഇത ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം നമ്മളിപ്പോ ഒരു സാധനം തന്നെ മേടിക്കുന്നെങ്കിൽ ഒരു നൂറ് ഗ്രാം വെടിച്ച കൊറച്ചു വരു ആ സ്ഥാനത്ത് ആ ഒരു സാധനം ഒരു ചാക്കോ ഒരു ടണ്ണോ മേടിക്കുന്പം അവ നമുക്ക് വില കുറച്ച അങ്ങനെ ഒരുപാട് പേര് പോകുമ്പോ ബ്ജറ്റ് കുറയും നമ്മള് രണ്ടുപരോ മൂന്നു പേരോ പോകുന്നനുസരിച്ച് അങ്ങനെ കൂടും
നമുക്ക് കുറച്ച് ലോ ബഡ്ജറ്റ് മതി കേട്ടോ ഭയങ്കര ഹൈലി റിിച്ചൊന്നുംല്ല നമ്മൾ
ആഹ് നോക്കട്ട അതിനിപ്പോ അതിനിപ്പോ നമ്മുക്ക് മെയിന ആയിട്ട് ബസ്സി പോത് ട്രെയിനാകുന്നെങ്കില് പക്ഷെ ബസ്സിലാവുമ്പോൾ വണ്ടിക്കൂലീ തോനേ യാവുകയേ ഒരാൾക്ക് നൂറ രൂപ പുറത്ത് തന്നെ ഇങ്ങോണ്ടാവും
വൺ സൈഡ് അല്ലേ
ആഹ് ഇവിടുന്ന് അവിടെ പോവാൻ തിരു സോറി അവിടാ ആഹ് കുറ്റാലം പോവാൻ കുറ്റാലം അല്ല ആ ഇവിടെ തമിഴ്നാട്ട് തെങ്കാശി പിന്നെ അവിടെ ന്നു പിന്നിട്ട് അവരുടെ ബസിൽ പോകണ്ടേ തമിഴ്നാട്ട് അതിന്യൂ അത്രാന്ന് നമുക്ക് അറിയത്തില്ല തിരിച്ച് പിന്നെ അവിടെ ചെന്നിട്ട് എല്ലാം ഒരു അടുത്തടുത്തൊന്നും അല്ലല്ലോ പിന്നെ അവിടുന്ന് ഇപ്പൊ നമ്മള് കുറ്റാലത്തെ എല്ലാം കറങ്ങി നടന്ന കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വണ്ടി പിടിച്ചു പോണം പിന്നെ തിരുമല കോയിലോട് പോകുന്ന ഫ്രണ്ടിലൊന്നും വണ്ടി കാണത്തില്ലോ പക്ഷെ ന്നും കാണുന്നില്ല പിന്നെ അവിടന്നൊക്കെ ഓട്ടോ വിളിച്ചൊക്കെ പോകണം പണ്ടിക്കൂലി ഞ്ഞെ പത്തായിരം ഒരാൾക്കന്നെ പത്തായിരം പുറത്താവൂ ഒരു വൺ സൈഡ് തന്നെ
ആഹ് നമുക്ക് നോക്കാം എന്തായാലും നീ അവരോട് ചോതിലെ ഇപ്പം അയ്യായിരം ന്നൊക്കെ പറഞ്ഞ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് ചട്ട പുറത്താക്കും അത് വേറൊര് കാര്യം
ആഹ് നോക്കട്ടെ എന്തായാലും നമുക്ക് നോക്കാം ട്രൈ ചെയ്യ എന്തായാലും പോണം
അതല്ലേ ഓരോരുത്തങ്ങ് പോകുന്നു നമ്മളിത് എന്നെ പ്ലാൻ ചെയ്തതു അതാ ഞാൻ നിന്നോട് ചോദിച്ചത്
ആഹ് നമുക്ക് പാ എന്തായന്ന നീ സമാധാനപ്പെട്
ഇനി നടന്നില്ലെ കാന ഇപ്പൊ നടന്നില്ലെങ്കി
ഇപ്പൊ എക്സാംക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പം വലിയ പ്രശ്നൊന്നും കാണത്തില്ല ഇനി ഇപ്പൊ സെമിനാറെല്ലാം കഴിഞ്ഞില്ലേ ഇനി കുഴപ്പല്ലല്ലോ
അതാ ഇനിയിപ്പോ കോളേജ് അവസാനിച്ചു കഴിഞ്ഞാൽ പലരും സർട്ടിഫിക്കറ്റ് വേറെ പരിപാടി എങ്ങനെ പോകുമ്പോഴത്തെ എങ്ങനെ നടക്കാനാ
അല്ലെങ്കി അവൾമാരും വരുന്നില്ലങ്കി നമുക്ക് രണ്ടു പേർക്ക് മാത്രം പോയിട്ടു വരാടി
ഉം എന്തായാലും നോക്കാ
അവിടെം വരെ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നമ്മുടെ അടുത്തൊക്കൊയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ തന്നെ ഞാൻ കൊണ്ടു പോയിരിക്കും
ഓഹ് അത് മതി
ആഹ് പിന്നെന്തുണ്ട്?
ഉം ഒന്നുല്ല പ്രത്യേകിച്ചൊന്നുല്ല നീ വീട്ടിൽ എപ്പോ വന്ന്
ഞാൻ കൊറച്ചേരം ആയതേ ഉള്ളടി
ഉം ആഹാരൊക്കെ കഴിച്ചോ?
ഇല്ല അത് പത്ത് പതിനൊന്ന് മണിയോളം പുറത്താവും നീ കഴിച്ച?
ഇല്ല സമയയില്ലല്ലോ പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
ഓഹ് അങ്ങനെക്കെയിരിക്കുന്നു ഇനിയിപ്പൊ ഇത് അവതരിപ്പിക്കണമല്ലോ ടൂറിന്റെ കാര്യം
ആഹ് ഞാനിതിങ്ങനെ പറഞ്ഞിട്ടുണ്ടയിരുന്നു അപ്പൊ പറഞ്ഞ് എന്തായാലും പറയാൻ പറഞ്ഞു എന്തായാലും ദേഷ്യന്നും പെട്ടില്ല
ഇന്നലെ വിടും
ആഹ് വിടും ന്നാണ് ന്റെ പ്രതീക്ഷ
ആഹ് ഇവിടെ പിന്നെ അങ്ങനെയൊന്നുല്ല നീ പോ നീ എങ്ങനാന്ന് വെച്ചാ പോ നീ എന്നെങ്കിലും വ നേരെ ചൊവ്വേ ഇങ്ങ് വന്നാ മതി ഒരു വള്ളിയും പിടിക്കാതെ ഇങ്ങ് വന്നാ മതി ന്നുള്ളരു ടൂൺ ആണ് ഇവിടെ
നീയ്യൊക്കെ ഉണ്ടെന്ന് പറയുമ്പ പിന്നെ അങ്ങ് വിട്ടോളും
ഓഹ് അതാണ് അൻക്ക് ആകെ ദൈര്യം ആഹ് എന്തായാലും കൊള്ളാം എന്തായാലും ഞാൻ ഉണ്ടായതോണ്ട് അതൊത്ത്
അതൊത്ത് അല്ലാതെ പിന്നെ എപ്പഴ ഇനി കോളേജ് തീർന്ന് കഴിഞ്ഞ നടക്കത്തില്ല ഫാമിലിയോട് പോന്ന കൂടെ പോകുന്നതൊക്കെ വേറെ വൈബ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് വേറെ വൈബ്
ആന്ന് അത് നമ്മൾ ഫാമിലിയിലൂടെ പോവേണ്ടത് അത് അത് വര അത് രണ്ടും രണ്ട് വേ റേ യാ രണ്ടും അത് രണ്ട് രണ്ട് ദിശയാ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാം രണ്ട് കണക്ക
കൊള്ളാം എന്നായാലും
എന്നാലേ നമുക്ക് ആകെയുള്ളൊരു എന്റർ എന്റർട്രയിൻമെന്റ് ഇതാണ് നമ്മളത് പോണം ഞാൻ വാ എന്തായാലും എന്താ അവൾമാര് വരയിരിക്കും
ഇവിടെ വീട്ടിലാണെങ്കിൽ അനിയത്തി പാര വെക്കാൻ എങ്ങനെ ചാൻസ് നോക്കിയിരിക്ക.
ആന്നോ നീയും മോശമായിരിക്കത്തില്ല
ഏഹ്
നീയും മോശമായിരിക്കത്തില്ലല്ലോ
അല്ല നമ്മള് ഇപ്പ ഇങ്ങനൊക്കെ പോകുമ്പോഴേ അവക്ക് സ്കൂളിൽന്നും കോളേജിൽ നിന്നൊക്കെയല്ലോ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ കൊച്ചല്ലേ
ഓഹോ
അതിനൊണ്ട് വിടണ്ടമ്മ പ്രശ്നമല്ലോ വരുന്നൊക്കെ പറഞ്ഞിരിക്കുവ ദുഷ്ട ആഹ് എന്റെ മുമ്പിൽ എന്നെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഞാനില്ലാത്തപ്പോ അമ്മയോട് ഇങ്ങനെ പറയും
ആഹ് ആഹാ എന്തായാലും നമുക്ക് പാടി നീ വിഷമിക്കണ്ട നിന്നെ ഞാൻ കൊണ്ട് പോക്കും
ഓഹ് ആയിക്കോട്ടെ സാറ് സമ്മതിച്ചല്ലോ അതോ എന്നത്തേയും കണക്കുള്ള പ്ലാനിങ് മാത്രമായി തീരുമോ ഇതും
ഇല്ലില്ല ഒരിക്കലും അല്ല നമ്മൾന്തായാലും പോകും പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിരിക്കും എന്തായാലും അവൾമാരോട് ചോദിക്കാം അവൾമാര് വരുവായിരിക്കാം നമുക്ക് നോക്കാം അല്ലേ ഞാൻ പറഞ്ഞില്ലേ നമക്ക് രണ്ടുപേർ കൂടെ
അവളുമാര് വരുവായിരിക്കും പൈസ മുടക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവളുമാര് വരുത്തില്ല
അവൾമാരന്നും നമ്മളെല്ലാം ഉറപ്പിച്ചല് കല്ലിയോ അന്നും പിന്നെ കൊഴപ്പമില്ലായിരുന്നല്ലേ
ഇല്ലയിരുന്നു
ആഹ് എന്താലും ഞാൻ വീട്ടിൽ പറയട്ടെ വീട്ടിൽ പറയാ എനിക്ക് വീട്ടിലൊന്നും വിഷയമൊന്നുല്ല എന്നാ ഓക്കേടാ ഞാൻ എന്തായാലും അവൾമാരോട് നാളെ ചോദിച്ചിട്ട് പറയാം
ആഹ് ശരി